ആഹ് കേക്കണില്ലേ?
ആഹ് കേക്കണ്ട് എന്റെ ഇതൊക്കെ ക്ലിയറാണോ കേക്കണ്ടാ?
ആഹ് കേക്കണ്ട് കേക്കണ്ട് ഭക്ഷണക്കെ കഴിച്ചോ?
ആഹ് ഭക്ഷണോക്കെ കഴിച്ചിങ്ങനെ കഴിച്ചില്ലേ എന്താ സ്പെഷ്യല്?
സ്പെഷ്യലൊന്നുല്ല ഇന്ന് ഒക്കെ അസുഖക്കാരണ് അപ്പൊ പെഷ്യലൊക്കെ ഉണ്ടാക്കിട്ട് കാര്യമൊന്നുല്ല.
ആണോ അല്ലാ എന്ത് പനിച്ചോ എല്ലാർക്കും?
ഓ
എല്ലാർക്കും ഉണ്ടോ വീട്ടില് ആഹ് ഇതവിടെ വീട്ടില?
ഇല്ല ഞാനിന്റെ ഹസ്ബൻറിന്റെ വീട്ടിൽ തന്നെയാണ് സ്കൂൾ മദ്രസ ഒക്കെ അല്ലേ? ഞാനും കുട്ടികാലും മാത്രല്ലെ ഉള്ളു മാപ്പിള ഗൾഫിലാണ്. ഗൾഫിലാണ്.
കുട്ടികളൊക്കെ എത്രയില് പഠിക്കണ്?
വലിയാള് പത്തിലാണ് ഓന് കൊറച്ച് ഉഷാറായിക്കണു. പിന്നെ അതിന്റെ താഴുള്ള ഒരു ചെറുതും ഞാനും ഞങ്ങൾക്ക് ഓൻ്റെ അത്ര തന്നെ ഇങ്ങിട്ട് ഉഷാറായിട്ടില്ല ഒരു പനി ഉണ്ടായി മാറി. കുറച്ചൊക്കെ ലെവലായി.
ഉം.
എല്ലാർക്കും പനിച്ചു ഇപ്പല്ലേ ഡോക്ടറെ കാട്ടീലേ?
ആഹ് കാട്ടി മഴണ്ടോ?
ഉം മഴ മഴ ഉണ്ടായിരുന്നു രാവിലെക്കെ ഇപ്പ ഇല്ല.
ഏ ഇവിടെ ഇത്ര നേരം വെയിൽ ഇതിപ്പോ നല്ല മഴ പെയ്യുന്നുണ്ട്.
ഹൊ ഹൊ ഇവിടെ ഇന്നലെ ഇന്നലെം മിനിയാന്നും ഞായറാഴ്ച മുതൽ തുടങ്ങിയാ ഞായറും തിങ്കളും ഫുള്ള് കംപ്ലീറ്റ് മഴയായിരുന്നു ഇന്ന് ഇപ്പ രാവിലെ ഒരു പ പത്ത് മണിവരെ നല്ല മഴായിരുന്നു ഇപ്പൊ മഴയില്ല വെയിലൂല്ല ഒരു മൂടിപ്പിടുത്തം.
ഉം ഞമ്മൾ ആഹ്. ഞാന് ആഹ് നമ്മള അന്നത്തെ പരിചയം ഒക്കെ പിന്നെ കൊറെ കാലത്തിനുണ്ടായിരുന്നില്ലല്ലോ.
മറ്റേത് നമ്മളിങ്ങനെ എപ്പളും പരിചയായിരുന്നോ ഇപ്പ ആ സൗണ്ടേട്ടാലൊന്നും ഇപ്പ മനസ്സിലാവുന്നില്ല ആഹ് എല്ലാത്തിലും ഉണ്ടാവൂലേ അതോട കൂടെക്കെ മട്ത് തൊക്കെ നിർത്തിയരുന്നു ഒന്നും ഇലേർന്ന് ഞാനൊക്കെ നിർത്തി മ ടുത്തപ്പോ ഓരോരുത്തരിങ്ങനെ ചോയ്ക്കുമ്പോഴക്കൊന്നും ഇൻട്രസ്റ്റ ല്ല ഒന്നിനും ഇല്ല എപ്പോഴും അതങ്ങനെ ട്ടൊടിരിക്കള്ളു ഞാനൈമക്കൊന്നും നോക്കാറേ ഇല്ല ഇപ്പോ
ഇൻക്ക് ആരും വിടലുംല്ല ഞാൻ വിട്ടാലും പോണില്ലന്ന് പറഞ്ഞ പോലെ പിന്നെ ഈഓ ഓൺലൈൻ തട്ടിപ്പോട് കുറെ മനുഷ്യന്മാരുണ്ടേ ഈ മനുഷ്യന്മാര് അങ്ങനെ പോയി ചാടാന് നമ്മെ പോലെയുള്ള ഈ പെണ്ണുങ്ങള്
എല്ലത്തിക്കും ഉണ്ട് ല്ലേ
അതെ ഞാനിങ്ങനെ ചിന്തിക്കും പൊട്ടത്തിയൾ ആണ് എന്ന് ചെല സമയ
കൊട് നമ്മള് കൊട്ത്ത് ങ്ങാണ്ട് ഇങ്ങനെ നമ്മള്‌ അയിന് കാത്ത് കുത്ത്റ്ക്ക എന്നിട്ടൊ ഫുള് കിട്ടാതെ നമ്മള് കൊടുത്തത് പോലും ഫുള് കിട്ടാതെ പോവല്ലെ
ആഹ് അത് ഉം ന്റ മാപ്ലള എപ്പോളും പറിം ബുദ്ധി വാണ്ടേ ബുദ്ധി വാണ്ടേ പറയാതെ ചെയ്യാ പിന്നെ പിന്നെ പെട്ട് കഴിയുമ്പോ പറയും ആരോട് ചോയിച്ചിട്ടാ കൂടിയേ ഓ പൊട്ടത്തരം മാത്ര ചെയ്യുള്ളൂറിയും ഉം അന്റെ നമ്പർ കണ്ടപ്ലേ ക്ക് മനസ്സിലായിട്ടോ ഞാനതാ പറഞ്ഞേ
ലൈകക്കും പക്ഷെ ഇന്ക്ക് അന്റെ നമ്പറണ്ടപ്പോ മനസിലായില്ല. ആ നമ്പറല്ലല്ലോ ഇത് ആ അതാണ് അന്ന് നമ്മള് പരിചയപെട്ടിന നമ്പറല്ല അല്ലെങ്കി ഞാനാ സേവയ്തച്ചങ്കിലും കാണിക്കും അന്റെ പേരും കാര്യങ്ങളൊക്കെ അപ്പൊ അങ്ങനെ ഒന്നും മനസ്സിലായി
ആ പിന്നെ കൊറെ ഗ്രൂ കുറെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ അയിന്നോക്കെ ലെഫ്റ്റയി ഇനി ഒന്നിലും വെയ്യ തല ടെൻഷനടിക്ക
ആഹ് അതന്നെ നന്നാവുള്ളൂ അല്ലാതെ പിന്നെ ഓരോരുത്തരി ങ്ങനെ ഓരോന്നും വിട്ടോണ്ട് രിക്കൂല്ലേ
ആഹ് ടെൻഷനട് ച്ച് ടെൻഷൻ ച്ചിട്ടേ ഏ പിന്നെ വീട്ടാരുംചീത്തപറയലോടങ്ങി
ഉം
ഉം നമ്മള് ങ്ങനെ ടെൻഷനടിക്ക് ഉം
സ്കൂൾക്കൊന്നും പോയിട്ടില്ല പനിയായതൊണ്ട് നിർത്ത്യ ച്ച്
ആഹ് ഓക്കെ ക്ഷീണാ ഫുഡ് ഒക്കെ ആയോ
ഫുഡോക്കെ കഴിച്ചില്ലേ ഉച്ച ചോറൊക്കെ തിന്ന് പോ ഇങ്ങട്ട്ഫുഡ്ഴിക്കാൻ വന്ന് ചോറ്ന്ന് പോയി ചോറ് കഴിച്ങ്ങാണ്ട് ങ്ങനെ വന്നിരുന്നത
ആയ് ചീലല്ലേ വന്നിനെ ഡെയ്‌ലി വന്നിനോ
ഉം ഇവിടെ നാട്ടിലായില്ലേ ഇപ്പ നാട്ടിലായിട്ട്ഇപ്പ അറേ ഏഴ്‌വർ ഷായി രാവിലെ പോവ്യടി ആഹ് ഞാറാഴ്ച ലീവോള്ളൂ രാവിലെ പോ ഉ രാവിലെ പോവും പ്പാ ആ പണിയല്ല അന്ന് വേറെ പണിയേന്നു ഇപ്പ ഇവിടെ വേറെ ഫർണീച്ചറും കടേലാ പക്ഷെ ല ലീവ് ഞാറാഴ്ച്ച തന്നെയാ ഇപ്പൊ പിന്നെ തോണുമ്പളൊക്കെ ലീവ് എടുക്കും അന്ന് ഞായറ് മാത്രേ ലീവ് പറ്റൂള്ളേരുന്നു ഇപ്പൊ പിന്നെ ഇപ്ലേ പോള്ച്ചകുട്ട്യേള് സ്കൂള്ക്കോകുമ്പോ പറേണ അതിനെന്തേലോക്കെ ഒരു വിരുദ്ധം പറഞ്ഞിട്ട് അധികം ലീവന്നേ മിക്കവാറും
ആഹ് ഞമ്മള് ഞമ്മളന്ന് ഞാറാഴ്ച്ചയല്ലേ അധികം ചാറ്റി ഇർന്നത് മാപ്ലള ഇല്ലാത്ത അല്ല ഞായറാഴ്ച അല്ലാത്ത ദിവസം ആഹ് മാപ്ലണ്ടാവുന്ന് പറഞ്ഞിട്ട് എനിക്കുംണ്ടായിരുന്ന അപ്ലാ ഞാറാഴ്ച
ഇപ്പൊ പിന്നെ ഫോൺ ആഹ് ആഹ് അന്നൊക്കെ നാട്ടിലായിരുന്നല്ലോല്ലേ
ആഹ് ഇപ്പതു ഗൾഫി പോയി
എവിടെ ദുബൈയിലാ ആഹ് അത്രായിട്ടൊള്ളൂ
ആഹ് ദുബായിലല്ല സൗദിയിലാ
ആഹ് അത്ത പണിയാവും
പണി ഡ്രൈവറാണ്
ഉം
ആഹ് ഹൗസ് ഡ്രൈവറാ പിന്നെങ്ങനെക്കെ ഓഹ് ഇപ്പൊക്കപ്പോ പ്രശ്നങ്ങളുണ്ടാവും ഏയ്‌ പ്രശ്നത്തിന്റെ മുന്നേ തന്നെ അവിടെ പോയിട്ട് പ്രശ്നങ്ങളൊക്കെ ആറു മാസയിട്ടുള്ളേ പോയിട്ടേ അപ്പൊ നോക്കാ
പേടിയാരുന്നു എന്തോര പേടി അതക്കെ ഒന്നും പറയാനില്ല ഒക്കെ
കാക്കട്ടെ ഇപ്പോ ഇപ്പോളും ഉണ്ടോന്നൊന്നും അറിയില്ലടി ഓല് പറയൂല്ല പിന്നെ ന്യൂസിലൊന്നും ഇപ്പോ വിടൂലല്ലോ
ഉണ്ടവിടെ പ്പ വല്ല്യ കൊഴപ്പില്ല എന്നാനും അവിടെ പൊട്ടലും ചീ റ്റല് ഓരോ വീഡിയോ വിടോ ഓക്ക് വീഡിയോ എടുക്കാനും മുടാനും ഒന്നും പറയാനൊന്നും പാടില്ലാ എന്റെ മോനുണ്ട് അവിടെ ഓനെ അൻപതാളൊക്കെ മരിച്ചിക്കുണു ഒരിത് വന്ന് കാണ്ട് ഓനെ മുന്നില് ലേക്ക് വന്ന്ങ്ങാണ്ട് മൂൺട്ട കട കത്തി കഴിഞ്ഞങ്ങ്ട് പോയിക്കക്കെ പക്ഷെ ഇവര് പറയില്ലല്ലോ അത് ആരോടും പറയാനും വുളിക്കാനൊന്നും പാടില്ല അവർക്ക് പറയാൻ പാടില്ലാലോ കഴിഞ്ഞാര ഓലന്നെ ആഹ് കേസാണ് ജയിലിലാക്കുവല്ലോ ഫോട്ടോക്കെടുത്ത് വിട്ടാല്
ആഹ് അതെ അയിന് ഞമ്മളിവിടെ തീയി ചവിട്ടീട്ട് ടെൻഷനടിച്ച് ജീവിക്കുവാ എന്താ ചെയ്യാ
ന്ന്ണ്ടാകാ അയിപ്പോ കഴിഞ്ഞ അപ്പ രണ്ടാഴ്ച്ച ആയിട്ടില്ല എന്താച്ചാ ക്ക്യായിട്ടുള്ളൂ ഇപ്പൊ വേറെ അത് കൊണ്ട് വല്ല്യ കത്തണ വീ ഫോട്ടോ മുഴുവനൊക്കെ നോ അത് അടുത്തുള്ളൊരു ബെഡ് കമ്പനി കത്തിക്കാന്ന് പറയേണ്ടത് ആഹ് യു ദ്ധത്തിന്റെതൊന്നും അല്ലാ അതെന്തോ സംഭവിച്ചൂന്ന് ആന്ന് പറയും ബെഡല്ലേ എ ആഹ് ചെറിയൊരു പുരി എന്തേലൊക്കെ മതിയല്ലേ ബെഡിന്റെതെല്ലാം നായി റ്റണ്ട് ആളിപ്പടർന്നൊക്കെ കത്തിയിട്ട് പോകോണ്ട് കാണാൻ വയ്യായിരുന്നു പറയണ്ട് അവർക്കൊന്നും കണ്ണ് കാണുന്നില്ലാരുന്നു പോകാ കൊണ്ട് വന്നിട്ട് വരുന്നു ഉം പെരും ചൂടാണാലോ നല്ല ചൂടാണ് ഓല്ക്ക്
പൊറത്തിറങ്ങാൻ പറ്റാത്ത ചൂടാണ് നമ്മളിവിടുക്കൊരു രണ്ടെരട്ടി ചൂടല്ലേ അവിടെ
ചൂടും താങ്ങാൻ പറ്റൂല്ല തണുപ്പും താങ്ങാൻ പറ്റൂല്ല അവിടുത്തെ നല്ല തണു കൊല്ല ചൂട് ചെയക രണ്ട് കാലാവസ്ഥയും കണക്കാ അവർക്ക്
ഉം പക്ഷെ ഈ പൊറത്ത് പണിയെടുക്കണ ആൾക്കാരെ കാര്യാണല്ലേ
ആഹ് ബുദ്ധിമുട്ട് ഉം ക്കണോല്ക്ക് പിന്നെ ഈ പൊറത്തെക്കെപ്പളോലൊക്കെ ഇറങ്ങുമ്പോ ഇത ഉള്ളൂത് മറ്റേ പൊറത്ത് പണി എടുക്കലോലെ ബുദ്ധിമുട്ട് ട്ടന്തക്കാരം പറയണ്ട കരിഞ്ഞു പോവൂലേ പാവാണ് പറയണ്ട
എന്താപ്പൊ ചെയ്യാ ജീവിതത്തിന് വേണ്ടിട്ടല്ലേ കഷ്ടപ്പെട്ട് ന്ന്ക്ക്ണ് അവരെ മക്കളെ നോക്കാൻ വേണ്ടിട്ട് എന്താ ചെയ്യ സൈക്കല്ലാതെ
എന്തെ കഞ്ഞിയാണ്ടാക്കി പനി അയ്റ്റ്
ആഹ് കഞ്ഞി, ചമ്മന്തി, അച്ചാറു പപ്പടം അതും മാണ്ട
ചെറിയരി കഞ്യോ അതാ സാധാ കഞ്യോ
സാദാ കഞ്ഞി ചെറിയരി കഞ്ഞി കുടിച്ചാ എറങ്ങൂല
കുക്കറിലിട്ട് വെച്ചിട്ടുണ്ടാവൂലേ അതാകുമ്പോ പിന്നെ അങ്ങന ആണ്ട് ച്ചാമതി കഞ്ഞിയാവുമ്പോ വയ്യാ ത്തോട്ത്ത് അതൊക്കെ നടക്കൊള്ളൂ വ എല്ലം കൂടെ ഇണ്ടാകാനോന്നടക്കു ക്കൂല അയ് തൊള്ളക്കൊന്നും രുചിണ്ടാവൂലല്ലേ
ഇല്ലേയ് രാവിലെ ഒക്കെ വിട്ടീന്ന്ട്ടോ പ്പൊ ആ ഗുളികടെ ഡോസ് ഡോസ് വ്ട്ട്ട്ടാതോന്ന്ണ് ഇപ്പൊ രണ്ടാം പനിം വന്നു വെറയലും മേൽവേദനയൊക്കെ ഇന്നാ തൊടങ്ങിക്ക്ണെ ഇനക്ക് ഇന്ന് രാവിലെ ണീച്ചപോ അപ്പൊ ഇപ്പ വെര്ലൊടങ്ങിയപ്പൊ അപ്പതന്നെ ഒരു ഗുളിക ഇട് ത്ത് കുടിച്ച് ഇനിയിപ്പോ ഇങ്ങനെ തന്നെയാണെങ്കിൽ രാവിലെ പോണം എന്തായാലും
ങ്ങളെ ആഹ് ഏരിയയിലൊക്കെണ്ടോ എല്ലാർക്കുംണ്ടോ പകർച്ചപ്പനിയാണോ അതോ
ടെ ഏരിയയിലൊന്നും പറയിണേട്ട്ല ഞങ്ങളവിടെപ്പ ഞങ്ങളാ പ്പെ ഇവിടെ ന്റെ കുട്ടിയേള്ക്കും ഇൻകൊക്കെണ്ടായി
കുട്ടിയാകൊരാക്ക് സ്കൂൾന്നെവ്ട്ന്നേലൊക്കെന്ന് ണ്ടായാലും മതി പിന്നെ അങ്ങനെണ് വരും വീട്ട്ക്ക്
ആഹ് മാപ്പള ഇപ്പം മുഹറത്തിന്റെ ലീവിന് വീട്ടില് പോയെയ് അപ്പൊ മാപ്പിള റ്യാ അവിടെ പോയിട്ട് വെര് വെല്ല വരാന്നിന്നന്ന് രാവിലെ മോന്ക് പനി വന്ന് വല്യേ മോൻക്കേയ് അയ്ല് പ്പോ എല്ലാര്ക്കും പനിച്ചല്ലോ ആഹ് അയ്ന് വേണ്ടിട്ട് പോയതാണ് ഞാൻ പറഞ്ഞ് എന്താങ്ങളൊക്കെ ഒരു കാര്യല്ലേ അവ്ടെ ഒരു മനുഷ്യന് പനിയില്ല ഏഹ് ഇവല് മയ കൊണ്ട് കളിച്ചു തോണിയതാട്ടി നടന്ന് എവിട്ന്നോ കിട്ടിയപ്പനി ഞാനഅവിടെ പോയിട്ട് കിട്ടി
കൊണ്ടെന്നതാണ്ന്ന്
ഇഹ് ഹ് ആയിന് പോയതല്ലേ അങ്ങനെ പറിം
ആഹ് ഓരോരുത്തർക്കും ഓരോരോതാണ് എന്തേലുവൊന്നായ അവിടെന്നാണ് പോയിന്നാ പിന്നെ താണ് താണ് റേല്
ആഹ് അതെ അപ്പോ ഞ പറഞ്ഞു
ഇപ്പൊ സ്കൂളിന്ന് ടീച്ചർമാര് മെസേജ് ഇടാണ് പനിയൊന്നുണ്ടെ കുട്ടിയാളെ വിടരുത് പറഞ്ഞിട്ട്
പനി പോയിട്ട് ജലദോഷണ്ടെങ്കിൽ പോലും വിടരുത് ന്ന പറയണേ
പകരു ച്ച്ട്ടെയ്
ആഹ് അപ്പൊ പക്ഷേ കാണുമ്പോ ഒരാൾക്ക് ഇണ്ടായേക്ക് ഇണ്ടാവണില്ലല്ലേ പിറ്റേ ദിവസം അല്ലെങ്കി പിറ്റേ ദിവസം അങ്ങനൊക്കെ ഏയ് ഹ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുല്ല ഇൻക്ക് ചൊമേര്ന്നേ ഞാന് ഇന്നലെ ഡോക്ടറെ കാണിച്ച് മോനെ കാണിചപോ പ്ലെയ് ന്നട്ട് ഡോക്ടറെ കാണിച്ച് ഞാന് ഗുളികൊക്കെ കുടിച്ചി കെട്ന്നതാ കെടക്കോളം ഇൻക്ക് ഇൻക്ക് ഇന്നല്ത്തെ മണ്ടിപ്പായല് മിനിഞ്ഞാന്ന് പ്രൈവറ്റി കൊണ്ട് വന്ന്ട്ട് ഒര് കൊറവുല്ല ഓനിക്കാണെങ്കി നീമോണിയൊക്കെ വന്നതാണ് അപ്പൊ ഓന് പേടിയ പനിക്കണേ ഇപ്പം ഗവൺമെൻറ്റിലാണ് മരുന്ന് റഞ്ഞിട്ട് ഗവൺമെന്റക് പോയി ന്നലെ മിൻഞ്ഞാന്ന് കൊണ്ടോയി പ്രൈവറ്റ് കൊണ്ടോയി പൈസ കൊടുത്ക്ക്ണ് എന്നിട്ട് അവിടെ രാവിലെ മുതല് വൈന്നേരം വരെ കറങ്ങി പോന്ന് എനിക്ക് തോന്നി എനിക്ക് നാളെ അവിടെ ഗവൺമെന്റ് അല്ലേ പല രോഗികളും ഉള്ളതല്ലേ ഇപ്പന്ന് എനിക്കും പനി
എന്നായികോട്ടെ ജ്ജ് ഉറങ്ങിക്കൊ ജലദോഷം തലവേദനോക്കെ ശെരിന്നാ
ഉം